ഹലോ ആഹ് കേക്കാം കേക്
ഹലോ ആഹ് ആഹ് ആഹ് ആഹ് ഞാൻ വിചാരിച്ചേ ഇടക്ക് ഇങ്ങനെ കട്ടായി പോകുന്നോലെണ്ട് അപ്പൊ അതുകൊണ്ടാ ചോദിച്ചേ കേൾക്കാവോന്ന്
ഓഹ് ഇപ്പ ഇണ്ടോ പ്രശ്നം
ഇല്ല ഇല്ല ഇപ്പ കറക്റ്റാ
ആഹ്
എന്തായി അത്താഴൊക്കെ കഴിച്ച് കെടക്കാനായോ?
ആഹ് ഇല്ല കെടക്കാനായിട്ടില്ല ഭക്ഷണൊക്കെ ഉണ്ടാ ക്കി വച്ചിട്ടുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല
എന്ത്‌ താമസിച്ചാണോ ഫുഡ് കഴിക്കുന്നെ
അതെന്താ പർഞ്ഞാലേ ഞ ഞാൻ കോളേജില് പഠിക്ക്‌യാ അപ്പം ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഇങ്ങനെ റൂമ് റെന്റിന് എടുത്തിട്ട് അങ്ങനെ നിക്ക അപ്പൊ ഞങ്ങള് തന്നെ ഇണ്ടാക്കി ഞങ്ങള് തന്നെ കഴിച്ച് ഒക്കെ വരുമ്പോഴേക്കൊക്കെ ഒരു സമയാവും.
സമയാകും ആഹ് കൊള്ളാം വീട്ടിലാകുമ്പോ അമ്മമാരുണ്ടാക്കി ത്തരും ഇത് നമ്മൾ തന്നെ ഇണ്ടാക്കി കഴിക്കണം ആ വെലയെക്കെ ഇപ്പഴാ അറിയണ്ല്ലേ ആഹ് ശെരിയാണ് അപ്പം ഇന്ന് എന്താ സൺഡേ ആയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയേക്കുന്നെ?
ഇന്ന് സൺഡേ ആയിട്ട് കൊറേ നേരം കെടന്ന് ഒറങ്ങി. അപ്പൊ എണീറ്റതന്നെ ഉച്ചയായി അപ്പം ഇവള് എന്നെ
ണം
ആ എന്റെ റൂമേറ്റ് എന്താ ഒരു ദോശക്ക് മാവരക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുന്നേ അരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഒരാഴ്ചയായിട്ടോ അത് എന്നിട്ട് അത് ഫ്രിഡ്ജ് കേറ്റി വെച്ചു അപ്പൊ ഇന്നലെ രാത് ത്രി അത്ണ്ടാക്കാന്ന് ഓർത്ത് അത് അവള് എട്ത്ത് അരച്ചു അത് അരച്ചപ്പോ അരി അ അരയണേ ഇല്ല അത് ഇങ്ങനെ മിക്സിയിൽ ക്സിയിൽ അരച്ച് നോക്കിട്ട് അങ്ങനെ തരി തരി പോലെ തന്നെ നിക്ക എന്നിട്ട്പ്പൊ ലാസ്റ്റ് ആ മിക്സി തിന്റെ മോട്ട്ർ ഒന്ന് എന്തോ കത്തിയ മണം വരെ വന്നു തൊട്ങ്ങി എന്നിട്ടു ഈ സാധനം അരിയുന്നില്ല.
അത് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത അപ്പത്തന്ന അപ്പ തന്നെയാണോ അരച്ചത്?
ആഹ് അതെ
അതോണ്ടായിരിക്കും അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ അങ്ങനെ വച്ചേക്കുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആവണം.
ഓഹ്
അപ്പ അതല്ലെങ്കിൽ ഒരു കല്ലച്ച് പോകുന്ന പോലെ ആയിപ്പോകൂല്ലേ ക ട്ടിയയി പോവും ഇപ്പ ഇത് രണ്ടു ദിവസൊക്കെ ഇരുന്നതാന്നല്ലേ പർഞ്ഞേ രണ്ടു ദിവസം ആയിന്നല്ലേ പർഞ്ഞത് ഒരാഴ്ചയായി അപ്പം ഹഹാ അത്രേ ദിവസം അത് ഇരുന്നതല്ലേ അപ്പം നമ്മൾ ആ വെള്ളവൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വേറൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് വെ ക്കൊ അല്ലെങ്കിൽ അത് തന്നെ കൊറേ ടൈം പൊർത്തെടുത്തു വെക്കണം അപ്പൊ റൂം ടെംപറേചർ ചിലേക്ക് മാറിക്കഴിയുമ്പോൾ അത്രയും പ്രശ്നം വരില്ല. അതായിരിക്കും അതായിരിക്കും അങ്ങനെ വരാൻ സാധ്യത അങ്ങനെ വെച്ചാലും പിന്നെ നമ്മളാ ടെമ്പറേച്ചറ് ഒന്ന് ഇതായതിന് ശേഷം അരച്ച് വെക്കാണെങ്കി വേഗന്ന് പുളിച്ചിങ്ങനെ പൊങ്ങി വരികയും ചെയ്യും.
ഓഹ് ഇത് പുളിച്ചതും ഇല്ല.
ആഹ് അതാ അരഞ്ഞു വരാത്തോണ്ട് ആ ടെമ്പറേച്ചർ നമ്മൾ ചില ഫുഡ് റെസിപ്പിയ ഒക്കെ കാണുമ്പോൾ അതിലിങ്ങനെ പറയില്ലേ റൂം ടെമ്പറേ ച്ചറിലുള്ള പാല് വേണം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ടെമ്പറേച്ചർ ഇതാക്കണം അങ്ങനെയൊക്കെ പറയില്ലെ അത അങ്ങനൊരു പ്രശ്ന ഉണ്ട്. അതുകൊണ്ടായിരിക്കും മിക്കവാറും അങ്ങന വന്നത് അപ്പ അതി ഇനിയിപ്പൊ പുളിച്ച് വരോ ഇല്ല
ഉം അപ്പൊ അവൾ ഇന്നലെ രാത്രി അതൊക്കെ അരച്ച് പിന്നെ ഒരു തേങ്ങാന്ന് പറഞ്ഞാല് ഞങ്ങൾ‌ക്കിവിടെ തേങ്ങ ചെരകാനുള്ള സാധനം ഒന്നും ഇല്ലല്ലോ ഹോസ്റ്റൽല് നിക്കുവല്ലെ അപ്പൊ ഈ തേങ്ങ ഒരു തേങ്ങ വാങ്ങിച് എങ്ങനയൊക്കൊ അത് പൊട്ടിച്ച് അതിന്റെ ഉള്ളീന്ന് ആ സാധനം മാ ത്രം ഇങ്ങനെ കട്ടീത് കട്ടീത് കത്തി വെച്ച് എടുത്ത് അതും മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട ഇണ്ടാ ക്ക്ന്നെ അപ്പൊ അങ്ങനെ അവളതൊക്കെ ഇണ്ടാക്കി വെച്ചു. അതൊക്കെ ഇണ്ടാക്കി വെച്ച് നോക്കുമ്പൊ ഞങ്ങക്ക് രണ്ടു പേർക്കും തന്തൂരി ചിക്കൻ കഴിക്കാൻ കൊതിയാവ എന്നിട്ട് പിന്നെ ആ സാധനം ഒക്കെ അവിടെ വച്ചിട്ട് ഞങ്ങള് ഫുഡ് ഓഡ്രീത് കഴിച്ചു. അപ്പൊ ഇന്ന് രാവിലെ ഫുള്ള് ഫുള്ള് കോമഡിയാണ് അതെ അതെ ഞാൻ ഞാനിവിടെ ടെ ടെറസിലായിരുന്നു ഞാൻ തുണി അലക്കാൻ വേണ്ടിട്ട് ടെറസിലേക്ക് വന്നതായിരുന്നു. എന്നിട്ട് ഞാനിത് അലയ്ക്കുമ്പൊ ഞാനെന്തൊ ഇങ്ങനെ യൂട്യൂബില് വീഡിയോ കണ്ടു ഇതുപോലെ തന്തൂരി ചിക്കന്റെ അപ്പൊ എനിക്ക് ഭയങ്കര കൊതിയായി പിന്നെ ഞാന് അയ്യോ പാവ അവള് ഇണ്ടാക്കിയതല്ലെ അപ്പം എന്താണെങ്കിലും ഇന്ന് അത് കഴിക്കാന്നൊക്ക രീതിക്ക് ഇങ്ങനെ നിക്ക അപ്പൊ ഞാൻ താഴെ റൂമിലെത്തിയപ്പൊ അവളുണ്ട് പറയുന്നു എടി നമ്മടെ അവിടെ ഇള്ള ആഹ് ഫ്രൺസൊക്ക ഈ കടയി പോയി അവര് തന്തൂരി ചിക്കൻ കഴിച്ചു എനിക്ക് കൊതിയാവുന്നൂന്ന് അപ്പൊ ഞാൻ പർഞ്ഞു അയ്യോ ഞാനും മേലേന്ന് അതും കൊതിച്ചിട്ടാ നിന്നിര്ന്നെ പിന്നെ ഇത് ഇണ്ടാക്ക്യല്ലോന്ന് ഓർത്ത് കയി ഉം. പറയാണ്ടിര്ന്നതാണ്. അപ്പൊ അവള് പർണ് ആഹ് തേടി അപ്പ ഞാൻ പർഞ് സാരല്ല ന്നമുക്ക് വാങ്ങിക്കാം ഇത് നാളെ കഴിക്കാന്ന്. അങ്ങെനെ പിന്നെ അത് വീണ്ടും ഇട്ത്ത് ഫ്രിഡ്ജി കേറ്റി.
ആഹ് അപ്പൊ ഇനിയിപ്പത് കൊള്ളോ ഇഞിഅത് കൊള്ളാണ്ടായി പോവില്ലെ?
അപ്പ ഇന്ന് രാവിലെ ഉച്ചായെപ്പം ഒര് പന്ത്രണ്ട് മണിയെങ്ങാണ്ടായി എണീക്കുമ്പം അതെണീ റ്റപാട് ദോശ ഇണ്ടാക്കി കഴ്‌ച്ചു ദോഷിം ചട്ട്ണിം കഴ്‌ച്ചു പിന്നെ ഉചക്ക് ചോ ർന്ന് ഉണ്ടില്ല വൈകീട്ടായപ്പം പാസ്ത്യണ്ടാക്കി. അപ്പൊ അതുണ്ടാക്കി പിന്നെ ഇനിപ്പൊ രാത്രി കൊർച്ച് പാസ്തെം ബാക്കിണ്ട്. ദോഷമാവും ചട്നിയും ഒക്കെ അതും ബാക്കിയിണ്ട് അതൊക്ക എന്തെങ്കിലൊക്ക വച്ചിട്ട് കഴിക്കും.
ഒരഅഡ്ജസ്റ്റ്മെന്റില് ഇപ്പം അത്താഴം അങ്ങനെ അങ്ങ് കഴിക്ക അപ്പെ നാളെ എങ്ങെനെയാ ഉചകത്തെ ഫുഡൊക്കെ എങ്ങെനെയാ നിങ്ങള് കൊണ്ടോകൊ അതെയോ പൊർത്ത്ന്ന് കഴിക്കൊ?
അല്ലല്ല ഞങ്ങൾ ഇവ്ടെ ഡ്യൂട്ടിയാ എന്ന് വെച്ചാ ഒരാഴ്ച ഞാൻ ഉചക്ക് ഭക്ഷണം ഇണ്ടാക്ണെ ച്ച അവൾ രാത്രിതെ ഇണ്ടാക്കും പിന്നെ അടുത്ത ആഴ്ച്ച അവൾ ഉചത്തത് ഇണ്ടാക്കും ഞാൻ രാത്രിത്തേക്ക് ഇണ്ടാക്കും.
ആഹ് അല്ല ഉചക്കൽത്തേക്ക് അപ്പ എന്ത ചോറൊക്ക്യാണൊ ആക്കിക്കൊണ്ടോവ്ന്നെ?
ആഹ് രാവിലെ നേർത്തെ എണീറ്റിട്ട് ചോറ് ചോറൊക്ക ഇണ്ടാക്കീട്ട് വെക്കും. എന്നിട്ട് ഉചയ്ക്ക് റൂമില് വന്നിട്ട കഴിക്ക.
ഓഹ്, ഓഹ്, ഓഹ്
അട്ത്തെന്നെയാ കോളേജ് ഒരു നൂറ് മീറ്റ്ര് ഡിസ്റ്റൻസേ ഉള്ളു ആഹ് അപ്പ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചുപോവ്
ആഹ്, ആഹ്, ആഹ് അതോണ്ട് പിന്നെ പൊതിഞ്ഞൊന്നും എടുത്തോണ്ട് പോവണ്ട.
അതെ പൊതിഞ് ഞങ്ങള് എടുത്തു പോയിരുന്നു കൊർചൂസം പക്ഷെ പിന്നെ കോഹ് ക്ലാസ് റൂമിതെന്നെ ഇങ്ങനെ ഇരിക്കുവല്ലെ ലഞ്ച് ബ്രെയ്ക്കിന് അപ്പൊ ബോറടിച്ചു അപ്പപിന്നെ കൊർച്ച് നടത്തവെങ്കിലും ആവ ട്ടെന്ന് വിചാരിച്ച് അത് എവിടെയാണെങ്കി നട്ടക്കുന്തിര വെയില. ഔടെ ന്നാട്ട്ത്തെ പോലെ മഴയൊന്നുല്ല ഞാൻ തമിഴ്നാട്ടിലാണ് പഠിക്കുന്നെ ഭയങ്കെരെ വെയ്ല് പറഞ്ഞാൽഒരു ഒരു അരമണി അല്ല അഞ്ചു മിനിറ്റ് ന്നമ്മൾ അവിടെ നിന്നാ ന്നമ്മൾ കരിഞ് കരിക്കട്ടെവും അമ്മാതിരി വെയ്
ഓഹ് എൻ്റെ ബ്രദറ് പർഞ്ഞു കഴ്‌ഞ്ഞ ദിവസം അവർക്കൊരു യാത്രഇണ്ടായിര്ന്നു അപ്പൊ അവര് അതാണ് രാമേശ്വരം അടുത്തൊരു സ്ഥലത്ത് എന്തോ ഒരു അത്യാവശ്യമായിട്ട് പോയെതാ. അപ്പം അവനിങ്ങെനെ പർഞ്ഞു ഭയങ്കെരെ ഹെവി ചൂടാണ്. ഒര് രക്ഷയില്ലാത്ത ചൂടാന്ന് പർഞ്ഞു ന്നമ്മക്ക് നാട്ടിലിപ്പൊ ന്നല്ലെ മഴക്കാല.
അതെ ഇപ്പസങ്കടാവും വീട്ടീക്ക് വിളിക്കുമ്പോ ഇങ്ങെനെ അമ്മയൊക്കെ പറയും ന്നല്ലെ മഴേണ് അവിടെ പൂരമഴയാണെന്ന് ഇവടെമഴേ യൊന്നുല്ല ഇവടെ പൂരെ വെയില.
ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒര് ഇത്തിരി തണുപ്പ് എന്താ പറയ്ണ് മലയോര മേഖലയാണ്. അത് കൊണ്ട് ഇത്തിരി തണുപ്പ് കൂടിയ സ്ഥലാ ഞങ്ങക്ക് അപ്പൊ അതുകൊണ്ട് ന്നല്ലെ സുഖാ ബ്ലാങ്കെറ്റ് ഒക്കെ പൊതച്ച് ഒറങ്ങാൻ ന്നല്ലെ സുഖാ.
ഉം
അങ്ങൻത്തെ അവസതെയാണ് നിങ്ങള് ഹെവി ചൂടിലും.
റൂമില് പിന്നെ എ സിണ്ട്. അതോണ്ട്അത്ര ചൂടറിയില്ല പക്ഷെ ക്ലാസ്സിലാണെങ്കിലും എ സിണ്ട്. ഈ നടക്കുമ്പോ ഇള്ളെ വെയിലെ ഞങ്ങക്ക് കൊള്ളുന്നൊള്ളൂ പക്ഷെ അതെന്നെ സഹിക്കാൻ വയ്യ.
ആഹ് പിന്നിപ്പെ ഫുഡൊക്കെ ആക്കുന്നെ അപ്പൊ ചോറൊക്കെ അവിടുത്തെ റൈസ് തന്നെയായിരിക്കുംലേ?
ആഹ് ഇവട്ത്തെ റേഷെനരി ഇവട്ത്തെ പൈസ കൊട്ത് അമ്പത് രൂപയുടെ അരിഒന്നുഅല്ല ഒര് കിലോക്ക് പത് ത്ത് രൂപ അങ്ങെനെയുള്ള റേഷെനരി വാങ്ങിക്കും. അപൊന്നി റൈസ് പൊന്നി ആഹ പൊന്നിയാണ് തോന്ന്ണു എനിക്കങ്ങെനെ ചോയ്ച്ച
ആഹ പെട്ടെന്ന് പെട്ടെന്ന് വെന്ത്‌ കിട്ടുന്നൊരു റൈസല്ലേ അവരുടെ ആഹ ആഹ ആഹാ ആഹ എന്തായാലും ഇത്തിരിയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോ അതിന് പ്രത്യേകിച്ചൊരു ഗുണം ണ്ടാകും.
പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടാ ഞങ്ങക്ക് രണ്ടു പേർക്കും ഭക്ഷണം ണ്ടാക്കാൻ നല്ല ഇഷ്ടാ.
രണ്ടു പേര് മാത്രായതോണ്ട് കൊഴപ്പല്ല നമ്മൾ രണ്ടു പേരല്ലേ ഒള്ളൂ അപ്പം പിന്നെ അങ്ങോട്ട് ട്ടും ഇങ്ങോട്ടുമൊക്കെ മാനേജ് ചെയ്ത് ചെയ്യാലോ,
ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ഹോസ്റ്റല്ലായിരുന്നു ഒരു ആറു മാസത്തോളം ഹോസ്റ്റലിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് റൂമെടുത്തിട്ട് മാറി അപ്പം ആദ്യം ഞാനും വേറൊരു കുട്ടിയും ഇവളും ഇവളുടെ വേറെ നാല് ഫ്രണ്ട്സും അങ്ങനെയായിരുന്നു മാറിയിരുന്നത് ഞാനും എൻ്റെ ആഹ റൂമിലുള്ള കുട്ടിയായിട്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഞാനിവിടേക്ക് ഒറ്റയ്ക്ക് റൂം എടുത്തിട്ട് മാറി. അത് കഴിഞ്ഞ് ഒര ഒരു നാലഞ്ചു മാസം കഴിഞ്ഞപ്പം ഇവളും ഇവളുടെ റൂമിലുള്ള കുറച്ച് കുട്ടികളുമായിട്ട് പ്രശ്നായിട്ട് ഇവളും എൻ്റെ റൂമിക്ക് വന്നു. അങ്ങനെയാണ് ഇപ്പോ ഞങ്ങള് ഒരുമിച്ചായത് ഇപ്പൊ ഒരു വർഷമായിട്ട് അല്ലല്ല, ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാ അത് ഇവള് റൂമിലേക്ക് വന്നതിന് ശേഷ ഞങ്ങള് കമ്പനിയന്നെ ആവുന്നേ, അതുവരെ ഒരു അങ്ങനെ വല്ല്യൊരു ക്ലാസ് അതില് ക്ലാസ്മേറ്റ് ആണെന്നല്ലാതല്ലാണ്ട് അങ്ങനെ ഒരുത്തൊന്നും ഉണ്ടായിരുന്നില്ല.
ആഹ ഒരേ വൈബുള്ളവരാണോ?
ഒരേ വൈബന്ന് പറഞ്ഞാ അവള് അവള് കൊറേ സംസാരിക്കും നല്ല തമാശയാണ് അവള് അവള് തമാശ പറയണന്ന് വിചാരിച്ച് സംസാരിക്കുന്നല്ല. പക്ഷേ അവൾ എന്ത് പറഞ്ഞാലും തമാശയാ അപ്പ സമയം പോണത് അറിയില്ല അവൾടെ കൂടെ നിക്കുമ്പോ നല്ല രസാ അതെ
അതെന്തായാലും നല്ലതാ അങ്ങനെയൊക്കെ ആരെങ്കിലും നമുക്കൊരു കൂട്ട് കിട്ടുമ്പം അതും വേറെ സ്ഥലത്ത് ഒക്കെ നല്ല മെയിന്റെയിൻ ചെയ്ത് കൊണ്ടോവുക നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ
മ്മ് ഇപ്പൊ ഇവളും പിന്നെ വേറൊരു കുട്ടിയിണ്ട്. ഞങ്ങള് മൂന്ന് പേരാണിപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവിടത്തെ
ആ ആഹ് ആ ആഹ് അപ്പ അത് റൂം നിങ്ങടെ ഒപ്പം അല്ലല്ലോ?
അല്ല അല്ല അവൾ വേറെ റൂമില ആ ഞങ്ങടെ റൂമില് രണ്ടു പേർക്കേ നിക്കാൻ പറ്റുള്ളൂ. ചെറിയ റൂമാ
ഓഹ് ഓഹ് ഓഹ് ഓഹ് അവിടെ ഇപ്പോ ഹോസ്റ്റല് അങ്ങനെ ഹോസ്റ്റലിനെക്കാളും പൈസ ഒക്കെ കൂടുതലല്ലേ ഇങ്ങനെ റൂമെ ടുക്കുമ്പം
ആ അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാല് ഹോസ്റ്റലി ഞങ്ങക്ക് എത്ര ആറായിരം എങ്ങാണ്ടായിരുന്നു പൈസ അതല്ലാണ്ട് പിന്നെ നമുക്കല്ലാണ്ട് വീട്ടിന്ന് കൊറച്ച് തരുവല്ലോ ആറായി ആറായിരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാടകിം പിന്നെ അവിടുത്തെ ഭക്ഷണത്തിനും കൂടിയുള്ള പൈസയാ അതല്ലാണ്ട് പിന്നെ നമുക്കല്ലാണ്ട് ഇപ്പം പൈസ തരുവല്ലോ അവ കൊറച്ച് കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു പത്ത് രണ്ടായിരം രൂപ തന്നിരുന്നു അപ്പം ഒരു എട്ടായിരം രൂപയായില്ലേ പിന്നെ ഇപ്പ വീടെടുത്ത് മാ ഞങ്ങിപ്പം നിക്ക്ണ റൂമാണെച്ചാൽ നാലായിരം രൂപയൊള്ളൂ പക്ഷേ അതിൽ എ സി ഇണ്ട് വ വാട്ടർ ഹീറ്ററുണ്ട് വട്ടർ ഫിൽറ്ററുണ്ട് എല്ലണ്ട് നല്ല സൗകര്യള്ള മുറിയാ ചെറിയ മുറി യാണ് ഫ്രിഡ്ജ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതാ ഞങ്ങള് അങ്ങനെ വാങ്ങിച്ചതാ അപ്പോ ഈ ഇത്ര മുറി അപ്പോ ഒരാൾക്ക് രണ്ടായിരം രൂപയെ വാടക വരുന്നുള്ളൂ പിന്നെ ഇ ലക്ട്രി സിറ്റി ബില്ലും വാട്ടർ ബില്ലും അങ്ങനെ ചെറിയൊരു പൈസ അതും വരും ഒരു അഞ്ഞൂറ് രൂപയെങ്ങാനും വരും എന്നാലും രണ്ടായിരത്തി അഞ്ഞൂറല്ലേ ആവണൊള്ളൂ പിന്നെരു മൂവായിരം നാലായിരം വീട്ടു ചെലവാണെന്നണ്ടെങ്കിലും പ്രശ്നല്ലേ ഏകദേശം അതേ എമൗണ്ട് തന്നെ ആവൊള്ളൂ
ആ അപ്പ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തു നിന്ന് കഴിഞ്ഞാൽ എടയ്ക്ക് ഇതുപോലെ തന്തൂരി ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനും പറ്റും അത് വല്യൊരു കാര്യല്ലേ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ഹോസ്റ്റലിലാ നിക്കുന്നെങ്കി ഇത് നടപടി ആവില്ലല്ലോ
ആഹ് ഇവിടെ ഞങ്ങ ഞങ്ങക്ക് ഞങ്ങളുടെ രണ്ടു പേരുടെയും പൈ കയ്യില് പൈസ നിക്കില്ല ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും രണ്ടു പേർക്കും ഒരു കണ്ട്രോളില്ല
ആഹ് കൺ്രോള് വേണം അത്യാവിശ്യത്തിന്
അതെ പിന്നെന്താ ആകെ മൂവായിരം നാലായിരം രൂപയല്ലേ ഒരു മാസ മാസത്തിന് ഉള്ളു അത് തീരണവരെ എന്തെലൊക്കെ കാണിക്കും അത് തീ അത് ചെല പ്പൊ ആദ്യത്തെ രണ്ടാഴ്ച്ച കൊണ്ട് അത് മൊത്തം തീരും ഇന്നട്ട് പിന്നെ അടുത്ത രണ്ടാഴ്ച പട്ടിണിയും പരിഭവായിട്ട് നടക്കും
കൊള്ളാം എന്തായാലും ഇതൊക്കെ ഒരു ജീവിതത്തിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസാ കൊറേ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കൊറേ നല്ല കാര്യങ്ങൾ ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ കാണുമ്പോലെ തന്നെ നമുക്ക് ജീവിത ഇത് ഈ കഴിയുന്ന ഓരോ സമയവും നമ്മള് നിന്നും പോയ്ക്കൊണ്ടിരിക്കല്ലേ നമുക്ക് തിരിച്ച് കിട്ടുന്നില്ലല്ലോ അതൊക്കെരു ശരിക്കും എൻജോയ് ചെയ്യുകന്നുള്ളു.
ട്ടോ സമയായി ആഹ് ഓക്കെ ഉം.